ആഹ് ല്ലേ
ഉം കേക്ക്ണ്ട്‌ പറ്ഞ്ഞോ
ആഹ് എന്താണ് ഇന്നട്ട് പരിപാടി
പരിപാടി എന്താ അടിച്ചോരിങ്ങോണ്ടിരിക്ക്ണ്‌ മേലത്തത് കഴിഞ്ഞുപ്പോ ഇഞ് താഴെ ഇങ്ങട്ട് അടിച്ചു വാരട്ടെ അതും കൂടീം കയിഞ്ഞേ കഴിഞ്ഞ പിന്നെ അങ്ങടെ തൊടച്ചിട്ട് ഇട്ടേയ്ഞ്ഞാലേ
ആഹ് മക്കൾ ഓ അയ് ശെരി ഉം ഉം ഇനി തൊട തൊടെക്കാനും പാടേല്ലേ ഒള്ളൂ പിന്നെ കുളിക്കാനുംല്ലേ ആഹ് ഫുഡ് എന്താ ഓഡ്രയ്യാ ചെയ്യല്
ഫുഡ് ഓഡ്രയ്യല്ല ഫുഡ് തറവാട്ടില് ഇണ്ടാക്ക നെയ്ച്ചോറും ബീഫും ആലച്ചി മൂത്തച്ചി ഇണ്ടാക്കും എല്ലാരും പാടെ ഒരു കട എല്ലാരും പാട കൂടിണ്ടാക്കും ചിക്കം പൊരിച്ചതും തൈ അത്ണ്ടാക്കലും അതൊക്കെ ഞാ ഇവടെ ഇണ്ടാക്ക
ഉം അപ്പൊ ഏ എന്താ പറയാ രാത്രി ഇങ്ങനെ മ് എന്തേലും വെള്ളം ഇണ്ടാവൂലേ എന്തേലും എന്താ ഇണ്ടാക്കല്
ആ പിന്നെ വെള്ളവാ വെള്ളംന്ന്‌പറഞ്ഞ് പറാ പറഞ്ഞിട്ടില്ല
ആ അങ്ങനെയല്ല ചെല വീട്ടില് ഇങ്ങനെ കാവേ കാവേലൻ
അങ്ങനെയോ അങ്ങനൊന്ന്ല്ലല്ലോ അത്ര പരിപാടിയൊന്നുല്യാല്ലോ നമ്മള് കുടിചാരുന്നനല്ലേ ഉള്ളൂ അങ്ങനെ ശ പുറത്തന്നാക്കെണിച്ചെങ്കിലും മാത്രേ ഉള്ളൂ കാവേ എന്തെങ്കിലും കണ്ട ല്ലേ മ് ഇതിപ നമ്മള് വീട്ടുകാരും മൂലാരും മാത്രേ ഉള്ളു അങ്ങനെ പുറത്തുന്നു വല്യണ്ടന്നുല്ല ഞാൻ സാധാരണ പുട്ടിന് എന്തങ്കിലുമൊക്കെ ഡിസ് ട്ട കണ്ടത്തൽ നിപ്പന്ന ഇ ല്ല
ആഹ് മിണ്ടാതിരുന്നോളി ഇനിയിപ്പോ ഇതൊക്കെ കഴ്യണ്ടേ മോന വെയ്യാത്തോടുത്ത് അല്ലെ പിന്നെ അയിതിനൊക്കെ ഒരു രാത്രിയൊക്കെ ഒരുങ്ങണം
ആ അലല്ലേ ഇപ്പൊ വെള്ളി ഞായറാഴ്ച ഇപ്പന്ന് എത്രശന്ന് ആയിട്ടുള്ളൂ ബുധനാഴ്ച അല്ലേ ഇന്ന്
ബുധൻ
അച്ചനപ്പോ ഞാ ഇവിടെ ഇവരെ സലക്കാര് ഉണ്ടാക്കിയത് അന്ന് ഞാന്- ‌ ഡസർട്ടും ബിരിയാണീം
അവിടെ എന്താ അന്നെന്തായിരുന്നു? പരിപാടി.
അന്ന് കാക്കൂന്റെ ഫ്രണ്ടും ഫാമിലിം വരിയാരുന്നു അപ്പം തറവാട്ടിന്നോ എല്ലാരേം വിളിച്ച് രുന്നു
പിന്നെ എല്ലാരും വരുമ്പോ അങ്ങനെ വിളിക്കണോ?
അത്പ്പം ഒരു അല്ലേന്ന് വിചാരിച്ചാളി ഇനിയിപ്പ്
ഇവരെ അറിയണായിരിക്കും അ ആ ഇവര് അച്ച് അത്ശ
ആഹ് അറിയണെന്നെയാണ് ഒറ്റക്കല്ലേ ഇപ്പ ഇവിടെ ആണുങ്ങളൊന്നും ഇല്യാത്തല്ലേ അപ്പ പിന്നെ വാപ്പ ഇണ്ടാവോം ചെയ്തില്ല വാപ്പ
ആഹ് ഞാന് ന്നാള് ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ തമിഴ്നാട്ട്ന്ന് ഇങ്ങനെ കൊറെ ഓത്സ്
ആഹ് ആഹ് ഫ്രഷ് ആ ആ
അതേപോലെ ഇങ്ങനെ വന്ന് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ സാധാ സംസാരിക്കാൻ വേണ്ടി ഉമ്മാക്ക് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു ഇയ്യെന്തെ ന്നെ വിളിച്ചാഞ്ഞെ
ആഹ് ഞാൻ അങ്ങനെ എന്തേലും വന്നു കഴിഞ്ഞാൽ വേഗം പറയും ഇനി അങ്ങനത്തൊരു ചോദ്യം വരുത്താൻ നിക്ക നിക്കലില്ല.
നത് എനിക്കത് അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് വരെ നിക്കാൻ വരണ നിക്കണന്ന് ആലോചിച്ചില്ല. എനിക്കിരിക്കാൻ പോലും കൈയിണ്ടായില്ല എല്ലോട്ത്തും ആളുകള് എനിക്കിരിക്കാനും വയ്യ നമക്ക് ങ്ങനെ സങ്കടം വരൂലേ മേ ഇവരെക്കെ ഞാനെങ്ങനെ മാനേജ് ജീ അവർക്കൊക്കെ ഇങ്ങനെ ഫുഡുണ്ടാക്കി കൊടുക്ക കെടക്കാ ആ കെടക്കാ നിക്കാനും വയ്യ ഇരിക്കാനും വയ്യ കാരണം ഓര് നമ്മളെ ബെഡ്റൂമില് ഓല് ഇരിക്ണ്ട്.
പിന്നെ നിക്ക് മേലക്കും കൂടി ഇല്ലാതാകുമ്പോ ഏറെയും ബുദ്ധിമുട്ടാണ് ഇത് ആ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ
ആ അപ്പൊ ഞാന് ങ്ങനെ ഇപ്പ ഇനിപ്പ എന്താ ചെയ്യാ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ അപ്പം അപ്പൊ നമ്മുക്ക് അതിനെ പറ്റി ആലോചിച്ചില്ല പിന്നെ ഞാന് ന്ന് പറഞ്ഞാ പൊതുവേ ഇപ്പൊ ഓരിവിടെ വന്നാലും ഓല് ഇവിടെ വന്ന് ഞാൻ സൽക്കരിച്ച് വിളിക്കുമ്പോലല്ലല്ലോ ഇത് വരുമ്പോ ഇവിടെ പ പണി ഉണ്ടാവും അപ്പൊ ഞാൻ പൊതുവേ അങ്ങനെ പണിയെടുക്കാന് ഞാൻ സമ്മയ്ക്കലില്ല. അപ്പൊ എനിക്കയ്ന്റെ ടോ ഞാനത് പറഞ്ഞതൂല്ല പിന്നെ സാധാണ ഇങ്ങനെ ഇണ്ടാവുമ്പോ
നല്ലോണ്ണം അനുഭവങ്ങൾ ഉണ്ടാവോണ്ടേ എന്ത് ചെറിയ പരിപാടി
ഉം എനിക്ക പക്ഷേ ഇവിടെേന്ന് കട്ടന്റെ ആവശ്യല്ല കാരണച്ചാല് അങ്ങനെ ചില സമയങ്ങൾലൊന്ന് നമ്മൾ നമ്മള ഒരു കാര്യം അറിയലൊന്നൂല്ല അപ്പൊ പിന്നെ ഞാന് ഞൻ പ്രശ്യം ഞാൻ വിരിച്ചു ഇത് ഇവര് വന്ന് പോവല്ലേ അപ്പൊ ഞാൻ വന്ന് പോയ്ക്കോട്ടെ പിന്നെ ഞാൻ ഇപ്പൊ ഞാന് ഇവ ഇവരെ മാനേജ് ചെയ്ത മതി ഇവ ഇവരെ മാത്രം അവിടന്ന് എല്ലാരുംമാടെ വരുമ്പോക്ക ഈ പറഞ്ഞ പോലെ കൊറെ ആളില്ലേ പിന്നെ അത്യാവശ്യം നല്ലോണം ഇവിടെ എല്ലാരും നല്ലോണം ഫുഡ് കഴിക്കണോല ആ അപ്പൊ അത്യാവശ്യം നല്ലോണം ഫുഡ് കഴിക്കും ഇവർക്ക് അലോണം കഴിക്കാ വേണം അപ്പൊ പിന്നെ ഞമ്മള് ചിപ്പ്
അതെ ഇപ്പൊ അതന്നെ ഇപ്പൊ ചിക്കന് ചി ചിക്കന് ഇതായിരുന്നു ചിക്കന് ഫ്രൈയും ചിക്കൻ ഫ്രയോ ചിക്കനോ എവിടെത്തൂല്ല അപ്പ ഞാൻ കാക്കൂനോട് പറഞ്ഞു. കാക്കൂ ങ്ങക്ക് കുറച്ചൊള്ളൂ ട്ടോ ന്നാ പിന്ന കാക്കു പർഞ്ഞു കാക്കൂ പൈസ കൊടുത്താള ഇയ്യ് ചിക്കൻ കടേക്ക് വുൾച്ങ്ങാണ്ട് സാധനം കൊണ്ടറീചൊ. മൻഷന്മാര് വന്നിട്ട് മാനം കെട്
ആ അതിപ്പൊങ്ങനെ അങ്ങനല്ല കൈക്കുമ്പൊ അ കൈക്കണ നല്ല കാര്യന്നാണ് പക്ഷ് ഇങ്ങനെ ചെല സമയത്ത് നമ്മക്ക് ആ ഒരു അമ്മള് ചെലവ് മാനേജെയ്യും അങ്ങനൊക്കെ ചെയ്യൂല്ലോ? ഇത് പറഞ്ഞാ അത്രേ ആളുകള് ഞാം പറഞ്ഞില്ലേ പത് പതിമൂന്നാളിണ്ട് കുട്ട്യേളടക്കട്ടോ. അപ്പത്രേ ആള് രുമ്പോ അമ്മക്ക് ഇബിടെന്നമ്മക്ക് സ്ഥലല്ല്യ. അഹികൂടെ ഇവരുമ്പാടെ വിളിക്ക, അപ്പങ്ങന പറഞ്ഞു എന്തെ വിളിക്കാഞ്ഞേന്ന് ചോയിച്ചു അപ്പം ഇമ്മന്നെ ചോയിചീലെ ന്ന് ഇമ്മ ചോയ്ക്കാനിപ്പ തമിഴ് പറയണോൽക് എവടെ ചോയ്ക്കാനാ? ഈ തമിയ് ആ ഞമ്മക്കന്നൊന്നും മൻസ്സിലാവല്ല പിന്നെ എ ഉം, ആഹ് വര്ന്ന് പറഞ്ഞാ ഭയങ്കര കഥ പറയുമ്പോലങ്ങട്ട് പറയണാൾക്കാരാ. അപ്പൊ കൊറേ മുന്നത്തതേ പറയാണ്ടാവുമ്പൽക്ക്.
ആഹ്
രു ഒരു ക ഒരു ചോദ്യം ചോദിച്ചാല് രാ ഒരു നാല് കൊല്ലം മുന്നത്തക്കാണ്ട് പോവും അപ്പം പിന്ന അവിടന്ന്ങ്ങണ്ട് വരുമ്പോക്കും ഇവര്കെന്തേലും തിരിയോ? ത് ഇവരങ്ങനാന്നാല് അങ്ങന സംസ ഒരാവശ്യത്തിനിള്ള സംസാരം ഒരു സ്നേഹത്തിലിള്ള സംസാരം ഇവലട്ത്തുള്ളു. അല്ലാതെങ്ങനെയം അമ് ക് മാണം ളാന്ന് പറഞ് ഞമ്മള് ഇപ്പ സംസാരിക്ക്മ്പോല സംസാരിക്കാറ്റുല്ല കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലണ്ടല്ലോ.
ആഹ് ആഹ്
അപ്പൊ അതുകൊണ്ട് ഞാനതുകൊണ്ടാ വിളിക്കാഞ്ഞേ അത് ന്നാള് പെട്ടെന്ന് ബി പി കൂടിയ ഇവിടെ മ്മാക്ക് അപ്പൊ പെട്ടെന്ന് ബി പി കൂടിയപ്പോ രാത്രി ആൾ ക്ക് പറഞ്ഞ ഭയങ്കര പേടിയാ പിന്നർഞ ചെല ആള്കൾക്ണ്ടല്ലോ പ്പം ഇൻക്കൊരസുഖം വരണം എന്താ പറയ എൻക്കൊരസുഖം വന്നാ എൻക്ക് ഊറ്റായി എൻക്ക് ഭയങ്കര സന്തോഷാണെന്ന് വിചാരിക്കൂല്ലേ.
ആഹ് ആഹ് അങ്ങന പറഞ്ഞ് നടക്കണതൊരിഷ്ടക്കാരം. അങ്ങന വന്നൂങ്ങനായീ.
ഭയങ്കരു ഭയങ്കര സന്തോഷ. പ്പ ങ്ങൻതാളുകളുമ്പാടിയാവുമ്മം അങ്ങനെ പെട്ടെന്ന് ഞങ്ങളവിടെ ഇങ്ങനെ ഞാനും ഇക്കിം പോയാണ്ടവിടെ കൊറേ നേരം സംസാരിച്ചിരിന്ന് ഇബിടന്ന് ഞങ്ങള് ഫുഡ് കയ്ച്ച് കെടക്കാനും വേണ്ടിന്നപ്പോ പ്രഷറ് കൂടീന്നർഞ് വിൾച് അവിടൊരു പൊട്ട മെഷീന്ണ്ട്.
ആഹ്
പ്രഷർപ്പം നോക്കി അപ്പ തന്നെ നോക്കിയാല് പ്രഷർ മൂന്നും മൂന്ന് കോലത്തിൽ കാണും.
ആ അത്ബടിം അങ്ങൻതന്നെ പിന്നെ പിന്നെ ഒക്കെ വാങ്ങിപ്പിച്ക്ക്ണ് ഞാൻ ആ ഞാനിങ്ങട്ട് പോരാൻവേണ്ടി നിക്കുമ്പ ഇവിട്ന്ന് ഓഡർ വരും പ്രഷറിന്റെ മെഷീന് വേണം ഷുഗറിന്റെ മെഷീന് വേണം ആ വേറെല്ലരാളോടും പറീലട്ടോ
ആ ഇവ ഇ ഇവിടെയും അങ്ങനെ തന്നെ പക്ഷെ അത് ഭയങ്കര കേടാട്ടോ സത്യം പറഞ്ഞാല് ചെല സമയത്ത് അ ആ മിഷ് ഈ മറ്റ് നമ്മള് പ്രഷറ് നമ്മള് സാധാ സിസ്റ്റേഴ്സ് നോക്കുമ്പോലെയല്ല ഇത് ഈ സമയത്ത് ചില സമയങ്ങളിൽ ഇത് വേരിയേഷൻസ് കാണിക്കും അപ്പം ആ അപ്പ് അപ്പൊ ഞാനി ത് മു മൂപ്പര് നോക്കും അപ്പം പ്രഷർന്റെ ഗുളിക അല്ലെങ്കിൽ തന്നെ കഴിക്കണ ആളാണ് പിന്നെ ൻക്ക്ഞ്ഞ് ൻക്കറിയില്ല ഞാൻ ഓരോ ഡോക്ടറെ തായ് കൺസൽട്ടെയ്തില്ല അതുകൊണ്ട് ൻ ൻക്കറിയില്ലല്ലോ ഈ ഡോക്ടറെന്താ പറയണെന്ന് ന്നട്ട് ആള് വന്ന് ആളെ കൊണ്ടോയെപ്പ ആണ കെണ്ടേയി ഏ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടോയി ബടെ അടുത്ത് നല്ലൊരു ഹോസ്പിറ്റല്ണ്ട് പക്ഷെ അവിടെറഞ്ഞാ ഭയങ്കര റേറ്റ് പ്പം മിംസ്സ് മദറാണ്
ആ ആ
അപ്പോ അത് ഭയങ്കര വല്യ ഹോസ്പിറ്റലാണ് അപ്പൊ അത് അത്യാവശ്യം നല്ല നമ്മളൊരു ഈ
ആ ചെറുതിനെ കൊണ്ടോയി എല്ലാ ടെസ്റ്റും കഴി
ആ പിന്നെ അതല്ല നമ്മളിപ്പോ പ്രെ പ്രെ പ്രഷർ കൂടീന്ന് പറഞ്ഞ് പോകുമ്പോ മ്മൾ ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞൊക്കെയാണ് ഇമ്മ പറയണത് എന്താന്നന്നെ പറയാൻ പറ്റൂല്ല അപ്പൊ മ്മള് ആ ഒരു സമയത്ത് ആ സിറ്റുവേഷനിൽ ഓലെട്ക്ക്ണത് വേറെ എന്തെങ്കിലും
നേരെ നേരെ ഐസിയുക്കെക്കാരം
പിന്നെ അയിനേക്കാളും നല്ലത് അപ്പം ഈ അപ്പർ ത്തന്നെ വേറെ പ്രൈവറ്റ് കുറെ ഹോസ്പിറ്റൽണ്ട് ഞാൻ പറഞ്ഞത് അടുത്തുള്ള ഹോസ്പിറ്റൽ അതാണ് അപ്പം ഇവിടെ അപ്പൊ ആ നേരെ ആ ഹോസ്പിറ്റലിൽ പോയി അയില് പിന്നെ ഹോസ്പിറ്റല് പോയിട്ട് ഡോക്ടറ് ചോയ് ചോയ്ക്ണേനല്ല ഉത്തരം പറയണേ ഇവടെ കഥ പറയാ നാത്തൂന്റെ കാര്യങ്ങള് പറയ്ന്ന്ണ്ട് ആ നാ ആ നാ ത്തൂന്റെ കാര്യങ്ങള് പറയ്ന്ന്ണ്ട് പിന്നെ തലേന്ന് ഫുൾ ചെക്ക് ചെയ്ത് വന്നതാ ഫുൾ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തു ഇമ്മാന്റെ കൂടെന്ന് പറയാ ഒരാളും ഹോസ്പിറ്റൽക്ക് പോകൂല്ല
ആ
മൂത്തച്ഛനൊക്കെ ആ അതുഅല്ല കാരണം അത്യാവശ്യം എമൗണ്ട് വരും മ്മാന്റെപ്പം കാരണം മ്മ ആദ്യം തൊട്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കും അപ്പൊ എ ഇവര് ഞാൻ ചോദിച്ചു നിങ്ങൾ ആയി പോവല്ലേ ആരേലും വിളിച് ചോളി കാര ഞാൻവിടെ ഒറ്റക്കുവാണ് അപ്പൊ ഞാന്‍ പറഞ്ഞു മൂത്തച്ഛനെ കണ്ട അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള്‍ വിളിച്ചോളി ട്ട് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇവ ഇവൻ കേറില്ല വണ്ടിയില് ഇവന്‍ അറിയ ഇവനെ പിന്നെ ഭയങ്കര ഉടായ്പ് ആ ഹ് ഹ് അവ ഇക്ക പോയി അപ്പം ഇപ്പ പോരട്ടോ ഇപ്പ അലോ പൈസയും ചിലവാക്കും അപ്പം ഇപ്പക്ക് അത്യാവശ്യം ഹാർട്ട് ഹാര്‍ട്ടിന് പ്രശ്‌നം ഉള്ള ആളാ ബ്ലോക്ക് ഒക്കെ ഉള്ള ആളാ അപ്പോ നമ്മൾ ഓരോ ഒറകോം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇ ഇപ്പ ഇപ്പനെ കൊണ്ടുപവാതെ ഇക്ക പോയ എന്നിട്ട് പോയി അപ്പം ഇങ്ങനെ ഫുൾ ടെസ്റ്റ് ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പ്രഷർ ചെയ്തു ഇപ്പം നമ്മൾ ആ പ്രഷറ് കൂടിയ സമയത്ത് നമ്മൾ ഇ സി ജിയിൽ നോക്കുമ്പോൾ വേരിയേഷൻസ് കാണിക്കും അന്നട്ട് പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന കണോ
ആ ആ അ അറിയാം അറിയാ ബ്ലഡ് ക്ലോട്ട് ചെയ്തത് അറിയാ മറ്റെ
അതറിഞ്ഞ അത് ചെയ്തപ്പോ അതില ഒന്നും കാ ഒന്നുംല്ല ആ അപ്പം ആൾക്ക് പോരാ അപ്പൊ ആ പിന്നെ തിരിച്ചു പോന്നു കാരണം പന്ത്രണ്ട് മണിയാണ് ട്ട വച്ച് കട്ടിയപ്പ അ എന്തോ ഒന്നര മണിക്കൂര്‍ എന്തോ ടെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വ ഇടെ പന്ത്രണ്ട് മണിയ അപ്പൊ ഞാനും നമ്മള് നമുക്ക് ഉറക്കം വരൂല്ലല്ലോ ഞാനിവിടെ ഉറങ്ങാതെ കിടക്കുവാ അപ്പം എന്താ പറയാ ആള് ഇങ്ങനെ കൊണ്ടുവന്നപ്പം ഇവിടെ താനായപ്പം ചോദിക്കാ നി നമ്മള് മതിർക്കല്ലേ പോണന്ന് ന്റെ റബ്ബേ അപ് അമ്മ നിങ്ങള് നാളെ പോയ പോലെ സമയം പോലെ പോയി പോയ്ക്കോണ്ടിന്ന് നിക്ക
ഉം
കൊണ്ടോന്നു എന്നിട്ട് പിന്നെ ഞാൻ ഫോൺ വിളിച്ച്പ്പം ഇക്കാന്നോട് ഞാൻ ചോദിച്ച എന്താവിടെ ഒന്നും ഇല്ല അതില ഒന്നും ഇല്ല പിന്നെ ഇ സി ജി എന്തായാലും പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് വേരിയേഷൻസ് കാണിക്കും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഏതേലും കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞണ എന്ന് പറഞ്ഞു ആഓ പിന്നെ സമയം പോലെ കാണിച്ചാൽ മതിയന്ന് പറഞ്ഞു അപ്പോൾ ണ്ട് പിന്നെ മദറിൽ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വരെ വീട്ട് കൊണ്ടുവന്നു ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചപ്പം പറഞ്ഞു ഫുള്ള് പ്രശ്നാണ് ഡോക്ടർ പ്രശ്നാണ് അപ്പ ഞാന്‍ ചോദിച്ച് എന്താ പ്രശ്നം പ്രശ്നാണ്
എന്താന്നൊന്നില്ല പ്രശ് എന്നാണ്
ന്നാണ് അപ്പൊ ഞാ ചോയ്ച്ചു ആ അപ്പൊ ഞമ്മക്കൊരു ഞമ്മളൊരു രോഗം പറയുമ്പോ എന്തെങ്കിലും ഒരു സിംന്റ്മ്സ് പറയണം അല്ലെങ്കി ഞമ്മക്ക് അങ്ങനെ ഒരിതുണ്ടല്ലോ ഇപ്പം നമുക്ക് ജലദോഷാണെങ്കി നമുക്ക് മൂക്കുന്ന് ഒലിക്കെൺണ്ട് അല്ലെങ്കി മൂക്കടയുണ്ട് അല്ലെങ്കി എൻ എന്തെങ്കിലും ഒരു സിംന്റമ്സ് വേണ്ടെ ഒരു രോ ന്നും പറയുമ്പോ ഇത് പ്രശ്നാ നിന്ന് പറയുമ്പോ അതിൽ എന്ത് സിംറ്റംസാല്ലെ ഇൻക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ വിഷാദട നിന്ന് കൊടുക്കല കാരണം ഇങ്ങനത്തോൽക്കങ്ങനെ പറ്റൊ ള്ളു
പ്പ്ണ്ട്ന്ന് പറയുമ്പോ ആന്നണ്ട് പറഞ്ഞൊട്ക അതെന്നെ നിവർത്തിയുള്ളൂ ഞാനങ്ങനെതന്നെ കാട്ടല് എന്തിനാണെങ്കിലും ഇവിടെ എല്ലാരും പറയും എന്തിനാ ഇയ്യ്ങ്ങനെ പൊ നമ്മളെ രണ്ട് കയ്യും കൊട്ടുമ്പയല്ലെ സൗണ്ട്ണ്ടാവു
സൗണ്ട്ണ്ടാവൊള്ളു അ തെ ഞാനും ഇങ്ങനെ കേട്ടിരുന്നൊടുക്കും പഷേ ഇങ്ങനൊക്കെ കാണി ക്കുമ്പോ ദേഷ്യം വരും പിന്നെ കാണിച്ചിട്ട് പി പിന്നെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് നേ വയറിന് കൊ കൊടൽ അന്ന് എന്താ ഈ ട്ടി എമ് ട്ടി എമ് ട്ടി എമ് ആൻജിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു ആഞ്ചിയോഗ്രാമെ അത് ഇന്നല്ലേ ഇക്കറിയില്ലട്ടോ കേട്ടോ എനിക്കേന് വല്യ ഐഡിയല്ല
ആഞ്ചിയോഗ്രാം ആ അറ്റാക്കിന്റെ നോക്ക്ണ ടെസ്റ്റാണ് ബ്ലഡ് എവിടെങ്കിലും ഫ്ലോട്ടീത്കുണോള്ള നോക്ക്ണ ടെസ്റ്റ്
ഇത് ചെയ്യാൻ പറഞ്ഞു അത് ചെയ്യാൻ പറഞാണ്ട് ഗുളിക കൊടുത്ത് ഇങ്ങോട്ട് വിട്ടു പിന്നെ അടുത്ത കാട്ടലിൽ പോയപ്പം എന്താ പറയാ കൊയലെറക്കി പരിശോധിക്കാന പറഞ്ഞെ
ആഹ് ആഹ്
എൻടൊസ്കോപ്പി ഇരിക്കാനാണ് പറഞ്ഞെ അപ്പം ആള് പറയണത് ഓരോ സമയത്തും ഓരോ രോഗാ യിരിക്കും ഓരോ സമയത്തും അവ്ടെ ആഹ് ശരി ഉം മേ